ആ കേൾക്ക്‌ണ്
ആ സംശയണ്ട് പിന്നെന്താ
ഹലോ
ഹലോ കേൾ
അ ആ ഇപ്പ കേക്ക്ണ്ട്. എന്തൊക്കെ ഇണ്ട് വിശേഷൊക്കെ?
നല്ല വിശേ
ചായടിച്ചോ?
ആ പോണ്. ചായപ്പണ്ട ഇപ്പ വെച്ചിട്ടൊള്ളു
ആ
വെച്ചിട്ട്ണ്ട് മ് ആ പിന്നേ ചായട്ച്ചിട്ട് ചായടിഴിഞ്ഞോ കടി ഒക്കെ ഇണ്ടാക്കിയോ?
ഇല്ലേ ചായ ബേക്കറി എന്തേലും.
ആ
അതെന്തേ സ്പെഷല ഏ പനിയിണ്ടോ
പനി ഉണ്ടായിരുന്നു രണ്ട് മൂന്നൂസം മുന്നേ ഇപ്പം ഭയങ്കര ചൊമേണ്
ആ അഫം ഇണ്ടാവു അതാണ് അത്
ആ പണ്ടേ
ആ
പ്രഷർ ഇണ്ടാക്കണ
സ്പെഷ്യല ഒന്നുല്ല ബേക്കറി എന്തെലുണ്ട് അതങ്ങ് കൊടുക്കും
ആ
വശ് ഉണ്ടാക്കിയാലൊക്കെ തിന്നും പക്ഷെ എന്താ പറ ഉണ്ടാക
അമ്മ അതെകെച്ചിട്ട്
ആ ആ
അപ്പോക്കെ ഉണ്ടാക്കി വെക്കണം
ആ
ഉം പിന്നെ പണ്ട് പരിവാടിയൊക്കെ
പരിപാടി എന്താ കെടക്കുക
ഏയ് അഞ്ചണെരി കിടക്കും
ഏ
അഞ്ചുമണിവരെ കിടക്
ആ ഒരണി കിടകളോടങ്ങിയതാ അഞ്ചേ കാൽ അവുല്ലേ ല്ലങ്കില്
ആ മക്കൾ വരുമ്പോലേ മ് അപ്പ എങ്ങനെനീറ്റ് വരൂലെ
അപ്പനിച്ചോ
മ് പിന്നെ
പിന്നെന്താ ഇങ്ങനെ പോണ്
ഉം
ഉണ്ണിപ്പത്തേക്ക് പയം കൂട്ടലിലേ
ആ പയം രണ്ടെണ്ണം രണ്ട് പയം കൂട്ടും
കൊറച്ച് ചോറ്
ചോറ് പിന്നെ ഞാ കൊറ്ച്ച് നല്ല ജീരകൊടും കൊറച്ച് ഏലക്കായിടും ഒരു മു
ആ ആ എ മുട്ട കൂട്ടോ
ആ മുട്ടയാ അത് അപ്പസോഡ കൂട്ടൂല
ആ
അനിപരം മുട്ടെടുക്കും
ആ ആ
അങ്ങ്നെ
ഞാന് തേമാതിരി മുട്ട കൂട്ടൂല അപ്പസോഡടും തലേന്നരച്ചക്കോ
ഇല്ലില്ല ഞാൻ ഒരു മണിക്കൂർ മുമ്പേ അരച്ചെക്കുള്ളൂ
ആഹേ
ഒരു മണിക്കൂറ് മുമ്പെ ഒരു മണിക്കൂർ അവസ്ഥ ചെയ്യുമ്പോക്ക
ആ
ങ്ങള്തലേന്നരച്ചെക്കും
ആ ഞാന് രാവിലെ ചൂടണ്ടെങ്കിൽ തലേന്നരച്ചെക്കും വൈകുന്നേരം ആണെങ്കിൽ രാവിലെ അരച്ചെക്കും
ഉം അന്ന് രാവിലെ അവിടെ എത്ര മണിക്കൂറിട്ടും
അപ്പ അങ്ങനെയാണ് ഇപ്പ ഞ രാവിലെ ല്ല നന്ന രാവിലല്ല ഒരുപത്ത്പത്ത ന്നൊണ്യ യാമ്പൊ
ഏ ഞാനിപ്പൊറച്ചേരായിട്ടുള്ളൂ അരച്ച് വച്ചിട്ട്
ആ
ഇനിപ്പ കുറ്ച്ചഴിമ്പം ചുടും നാല്ണികഴ നാലര ആമ്പ ചുടും
ആ ആ
പെ എന്താണപ്പ മക്കളൊക്കെ എത്രീല പഠിക്കണത്
വലുത് ഏഴാം ക്ലാസില്ല് ചെറുത് രണ്ടാം ക്ലാസ്സ്
ആ ഇ എസ് എസി ന് ചേർന്നോ
ചെറ് ചേർത്തണം പറഞ്ഞണ് സാറ് എൽ എസ് എസിന് കൂടി കൊറേ കഷ്ടപ്പെട്ട് കിട്ട്യതുല്ല ഇല്ല കിട്ടീല അപ്പൊ എനിക്ക് വെല്യ താല്പര്യൊന്നുല്ല
ഉം ന്റെമോന് ആ എൽ എസ് എസിനൊക്കെ കൂടി കിട്ടി പക്ഷെ പൈസ കിട്ടിലന്നറഞ്ഞ് യു എസ്സിന് ചേർന്നതൂല്ല എല്ലസ്സെസിന്റെ പൈസ ഉം ഓന് കിട്ടീല്ല
ഏഹ് അത് എത്ര കിട്ടിയാന്ന് എന്തേു പറഞ്ഞെനോ
ആ മൂവായിരം മൂവായിരത്ന് അഞ്ച് സൈ
കിട്ടിയില്ലല്ലേ ഇപ്പ എത്രേലാണ് ആ ആ കൊലചദ്യാല്ലേ ഈ മക്കളെത് എത്രോം കഷ്ടപ്പെട്ടാ പഠിച്ചണത്
ആഓ വേറെ കുട്ടിഓകൊക്കെ കിട്ടി ഇവർടൊപ്പെഴുതിയ കുട്ടികക് ഇവനീട്ടി ഞാഅയിൻ്റെ സെന്നാണ് യൂസെഴുതി
എത്ര കഷ്ടപ്പാടുണ്ട്ത് പഠിച്ചിണ്ടാക്കണെങ്കി ഈറ്റിങ്ങള്
അന്ന് അത് ഓന് ഇതിതൊക്കെ നോമ്പിനൊക്കെരു ഒരു നോമ്പിനാണ് അപ്പേറ്റവും വേഗം കൊണ്ടുപോയി ഓൻ്റെക്കെ ക്ലാസ്സ്കഴിഞ്ഞിട്ടൊക്കെ
ആഹ്
അ അത് ഭയങ്കര ടെൻഷനാരുന്നു ഞാൻ യുഎസ്എസ് എഴുതു ഉം പ്പിഈ പ്രാശ്യം ൻ്റെഅനയത്തിൻ്റെ കുട്ടി എഴുതീട്ട് ഓക്ക് കിട്ടിരിക്കുന്നു
അയ്ൻ രാത്രി ക്ലാസ്സൊക്കെടെക്കെടുക്ക്ണ്ടല്ലോല്ലേ കിട്ടാം വേണ്ടി
ആഹ് മക്ക്കഴിച്ചാ ഉം മക്കക്ക്കൊറച്ചട്പ്പേ പെറങ്ങിട്ടീ ണ്ട്
ആ ആ
ൻ്റീ ചൊമോണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്ണ്ട് നമക്ക് സംസാരി കാണടുത് നിക്ക് സമ ഇട്ട് വല്ല്യൊരു വല്ല്യ രീതിവേണം
ആഹ്
ഉം മായണ്ടൊ വേടേക്കെ
ഇല്ലെ ഇന്നൊന്നിലക്കെടെ നല്ല വെയിലാ
ആഹ് അയെന്തോ പ്രശ്നിപ്പണങ്ങാൻ ഫുള്ളൊണങ്ങാൻ
ഉ ഞ്ഞമയയിലൊടങ്ങിയാ അങ്ങനെയേണ്ടാവും
തു ഇഷ്ടടുത്തൽ മക്കൾ താ നനങ്ങമേ ആൾവാത്തത് ചെറിയ മക്കൾതൊക്കെ ഒന്നൊണങ്ങി കിട്ടിയത്
ആ
ഹസ്ബെൻ്റെന്താ പണിക്കൊയേക്കാ എന്തുപണി
ചെങ്കലിന്റെ പോറീലാ
ആആഹ് അവെന്നുണ്ടാ
ആഹ് എന്നുണ്ടാവും മയയായ ഇണ്ടാവിലാട്ടോ
ആ വെള്ളണ്ടാവും
ആഹ് ആ
നിങ്ങളെ ഹസ്ബന്റിന് എന്താ
അക്കരക്കു ആ പൊയ്ക്കത് പുറത്താന്
ആഹ് കുറേ ആയോ പോയിട്ട്
പിന്നെ എന്താ ഇനി ഇപ്പം കുറേ കഴിഞ്ഞിട്ടേ വരുവൊള്ളൂ
ആഹ്
എത്ര മക്കളാ
മൂന്നാറ് ചെറുത് അംഗൻവാടിയിൽ ഇപ്പം പോയി കൊണ്ടിരിക്കുവാ
ആഹ്
മോൾ ഇനി ഇപ്പം എന്താ പ്ലാനെ ഡിഗ്രിക് പോവാ
ഡിഗ്രിക് അല്ല മെഡിക്കൽ ഫീൽഡിന്റെ സാധാരണരീതിക് അയിന് പുതിയ അപ്ഡേഷൻ ഒന്ന് ആഹ് ആ പാർട്ടി കഷ്ണം വന്നിട്ടുള്ളൂ റെഡി ആയിട്ടില്ല
കാണാൻ കഴിയുന്നത് അത് അന്നേരം
ഭയങ്കര ഇതാ പോയിട്ട് കാര്യ പ്പ ഇതില് പഠിക്കട്ടെ ഡിഗ്രിക്ക് വെറുതെ നാല് കൊല്ലം കളയണം
ആ ആ
മോളാ മോനാ വലുത്
വലുത് മോളാ ചെറുത് മോന്
ഉം
പിന്ന
പിന്നെന്താ
ത പോണ കുഴപ്പമൊന്നുല്ല
ആ
രാത്രിക്ക ഭക്ഷണംഒക്കെഒണ്ടാക്കി
ആ രാവിലെ ഉണ്ടാക്കരണുണ്ട്
ആഹ വൈകുന്നാലം വേറെണ്ടാക്കൊന്നുംഇല്ലാലോ
ഇല്ല ഇല്ല അങ്ങനത്തെ ഒരിടിയൊന്നുംല്ല
ആ അറ്റക്കന്നള്ള
ആഹ ഞാനും മക്കളും ഹസ്ബൻഡ്
അ തറവാടക്ക
ആഹ കുറച്ച അടെ അടു തന്നെയാണ്
ഉം ഉമ്മ ഇപ്പൊ കണ്ടടാ
ആ ഉണ്ട്
ഉം
ഇവിടെ നോക്കിയാ കാണ അവിടെത്തന്നെ
ആഹ പിന്നെ പിന്നെ എന്താ ഉ ഞമ്മക്കിപ്പോ പരിപാടി തുടങ്ങണേ മക്കൾക്ക് ഉ ഇപ്പ ഇത്ര തുടങ്ങ തീർപ്പ കെട്ട പിെന്ന ഇപ്പൊ മനക്കലോടങ്ങും ഒരു പസ്ന്ന് പറഞ്ഞ അത് അമ്പത് ത ഇപ്പോഴോ അപ്പൊ ആ ചൂട് കൊടുക്കാെ തന്നെ അമ്പളേ കുന്നള് തണുത്ത് കഴിഞ്ഞാ പിന്നെ ഇതുണ്ടാവുക
ആ അത്ര ടേസ്റ്റ് ഉണ്ടാവൂല
ഉ തുടർക്കപ്പ അങ്ങനെ ഇരുന്നു തന്നര് തുടങ്ങി നഞയി തുടങ്ങി താണ്
ആഹ
അങ്ങന ഒണ്ടാക്കിയാലൊക്കെ തിന്നും പക്ഷെ അവർക്കീ ബേക്കറി കിട്ടിയാ തന്നെ മതി പിന്നെ രാത്രിആയ എന്തെങ്കിലും വരുമ്പളേ എന്തെങ്കിലും പൊരി പയമ്പൊരി അങ്ങനെ എന്തെങ്കിലും വാങ്ങി പോരും ഞാൻ ഇണ്ടാക്കിയ ചെലപ്പഴ് നന്ന ആയിക്കോണന്നില്ല അപ്പ എന്നോട് പറയും എനക്കൊരു അഞ്ഞൂറ് അതാണ് ഞാൻ വാങ്ങി വരാറ്
ആ രണ്ട് മണിക്കൂറ്
ഏ ഞാൻ അങ്ങനെ വഴി പിന്നെ കൊറെ എണ്ണ ചിലവ് നല്ലോ ഒണ്ടാവൊ നാലെണ്ണം വാങ്ങിയല്
അയിനും മൈദ പിന്നെ മൈദേ അരിപൊടീ കൂട്ടിയതിയല്ലോ അത് നല്ലോണം കൂട്ടി കൊഴച്ചത് അത് രണ്ട് മണിക്കൂറിരിക്കണം. ആയികക്കോ മുട്ട കൂട്ടിയാ മതി അതെ മുട്ടയും എറച്ചിയും അപ്പ സോഡയും കൂട്ടുക. അപ്പ സോഡ ചൂടാനാവുമ്പോ ഇട്ടുകൊടുത്താ മതി മുട്ടയും ട്ടികാണ്ട് നല്ലോണം കോഴ നല്ലോണം കോഴ ക്കണം അയിന് കൊയക്കും മാണം മാവ് ങ്ങട്ട് നല്ല മയം കിട്ടണം എന്നിട്ട് രണ്ട് മണിക്കൂറ് വെച്ചിട്ട് ഒന്ന് എടുത്ത് ചുട്ട് നോക്കൊണ്ടു.
ആഹ്
അപ്പ നല്ല സോഫ്റ്റുണ്ടാകും
ആഹ്
അപ്പ ഞാനോക്കെ ങ്ങളെ ഞാൻ ഉണ്ടാകീണല്ലോ പിടീന്ന് വാ ആ വെക്കട്ടോ വെക്ക എന്നാ പിന്നെ വിളിക്ക ട്ടാ ശെരി